ഹലോ ആ എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം എന്താണ് പരുപാടി എഹ്
സമയമല്ലേ വെർതെങ്ങനെ ഇരിക്കെന്നെ
ആയി ശെരി വെക്കേഷനൊക്കെ കഴിയാനാല്ലോ എവിടക്കെങ്കിലും പോയിനോ
എഹ് ഞങ്ങള് നാട്ടിലിപ്പ എത്തിട്ട് ഒരാഴ്ച ആയിട്ടോള്ളു എത്തിട്ട് പിന്നെ നാട്ടില് വന്നേര പിന്നെ മക്കൾ ഇതേപോലെ എല്ലാരെ സ്റ്റാറ്റസൂപ്പ് - ഇതാന്നല്ലേ ഫോണ് തുറന്ന് നോക്കിയാ എല്ലാരും അവിടെ പോയി ഇവിടെ പോയി എന്നുള്ളതല്ലെ പിന്നെ ഹസ്ബൻഡ് വന്നിട്ടുല്ല നാട്ടില് അപ്പോ ഞങ്ങള് ജസ്റ്റ്- ഇപ്പ അങ്ങനെ പോർത്തു പോയിച്ചഴിഞ്ഞാല് ആഹ് അവിടെ അടുത്തൊരു മാളിണ്ട് അവിടെ കൊറച്ച് കുട്ടിക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് കളിക്കാനവിടെ ഒക്കെ പോയിട്ടങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോന്നു
ആഹ് ശെരി ആ ഇപ്പ ഇന് എല്ലാ മക്കളും പോണകൊണ്ട് സ്റ്റാറ്റസ് ഓര് ഇപ്പ ചെറിയ കു- ട്ടികളല് ഓലെ ഓല ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസ് നോക്കുല്ലോ അപ്പ പിന്നെ ഇങ്ങനെ പറയും എന്താ പറയാ ഓർ - ക്ക് ഇങ്ങനെ കുറേ വല്യതാവണന്നില്ല എന്നാലും ചെറിയൊരു യാത്ര പോയി ഒരു ചായ കുടിക്കി അല്ലെങ്കിൽ ഒരു പാർ- ക്കില് പോവേ ഇപ്പ എല്ലാ ടീ ടീ ഷോപ്പിലന്നെ ഇണ്ടല്ലോ എന്തെങ്കിലുക്കെ ആയിറ്റ് ഇത്
ആഹ് എന്റർടൈൻമെന്റ് ഇണ്ട് കുട്ടിയാക്ക് ഇണ്ട് എല്ലായിടത്തും ഉണ്ട് ആഹ് ഒക്കെ പ- ക്കുന്നില്ല ഒക്കെ വൈബ് മതി അല്ലാണ്ട് വേറെള്ളതൊന്നും വേണ്ട കൊറെ ഇതൊന്നും വേണ്ട
ആഹ് അതന്നെ എന്താ പറയാ ഞങ്ങളിപ്പം എവിടെക്ക് പോയിനാ ഇപ്പപ്പം കഴിഞ്ഞ ആഴ്ച വയനാട് പോയിന് ഇനിപ്പോ സൺഡേ വന്ദിപ്പൂര് അങ്ങനെ അങ്ങനെ പോണന്ന് വിചാരിക്കിണ്ട്
ആഹ് ആഹ്
ഒർപ്പില്ല്യ ആ പിന്നെ ആ അയിന് മക്കക്ക് ഇഷ്ടം പാർക്ക് കാര്യങ്ങളൊക്കെയാണ് ക്ഷെ ഹസ്ബന്റിന് ഇഷ്ടം ആഹ് എനിക്കങ്ങനെ അതില്ല കാരണം ഇപ്പം അങ്ങനെ യാത്ര ചെയ്യാന് ഒന്നും പറ്റില്ല അങ്ങനെ പറ്റുവോന്നൊന്നല്ലേ ഇനിക്ക് പറ്റും പക്ഷെ അങ്ങനെ എന്താ പറ വീട്ടത്തെ അമ്മ ഹസ്ബന്റിന്റെ ഉമാക്കൊക്കെ ചിലപ്പം അങ്ങനെയല്ല നമ്മുക്ക് വയ്യാ
ആഹ് ആഹ് ആഹ് ഈ ഒരു സമയത്ത് ഒരു ഓൽക്കൊക്കെ കുറെ പ്രായക്കാർക്കെ ഈ പ്രഗ്നൻസി ടൈമില് നമ്മള് ട്രാവൽ ച്ചെയന്ന് പറുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് ആക്കാരാണ്
ആഹ് പക്ഷെ നമ്മുക്ക് പറഞ്ഞാ നമ്മള് ഇ കട ക്കാള്ളതല്ലേ അപ്പൊ പിന്നെ അയ്ന് മുന്നേ നല്ലോ എൻജോയ് ചെയ്യാ
ആ ഇൻക്ക് അങ്ങൻ തന്നേര്ന്ന് മോനെ പ്രഗ്നൻസി ഞാന് സെവൻ മന്ത് ആകുന്നതിന് കൊറച്ച് മുന്നേട്ട് ഞാൻ നാട്ടിലെത്തിയത് നാട്ടില് ത്തി പിന്നെ അവിടന്നൊന്നും പോന്നപ്പോ ഒരു കുഴപ്പല്ല ഇവിടെ വന്ന് സ്കാൻ ചെയ്താര പറഞ്ഞു അവ് താണെന്ന് കുട്ടി പിന്നെ പൊസിഷൻ മാറിട്ടാണ് കിടക്കണത് റെ റെസ്റ്റ് എടുക്കണം ന്നർഞ്ഞു പിന്നെ പ്ലസന്റ് വ് മോൾലാണ്ർഞ്ഞു ന്നിട്ട് പിന്നെ റെസ്റ്റ് പറഞ്ഞ് പിന്നേ ഒരു പത്തുസായ്ല അപ്പയ്ക്കിന് ഞങ്ങ്ക്ക് അവ്ടെ വിസന്റെ ഒരു കാര്യത്തിന് പെട് പെട്ടെന്ന് അവിടെ കാക്കൂന് മെസേജന്നു ഞങ്ങൾ തിരിച്ച് റിട്ടൺ അടിച്ച് അവിടെ ചെല്ലണംന്നർഞ്ഞു അയ്ല് പിന്നെ ആകെ ടെൻഷനായി ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർക്ക് വല്ല്യതൊന്നില്ല ഡോക്ടറ് ർഞ് നിൻ ക്ക് തൈര്യണ്ടെങ്കി നീ പെയ്ക്കോർഞ്ഞു ഞാൻ പർഞ് രണ്ട് അല്ലെങ്കിൽ ഒരു വിസകേൻസി ലാവും അപ്പൊ ഞങ്ങള് രണ്ടും കൽപ്പിച്ച് ആ രണ്ടും കൽ പക്ഷെ മോളെയും കൊണ്ട് അങ്ങട്ട് പോയി പക്ഷെ ഒരു കുഴപ്പൊല്ലട്ടോ അവ്ടെത്തി ഇങ്ങട്ട് തിരിച്ച് വരോളം പേട്ച്ച് ആ ഒരു കുഴപ്പം ഉണ്ടായില്ല ഇവിടെ വന്ന് പിന്നെ അവ്ട് ചെന്ന് ഞാൻ ഡോക്ട്ട റോട് പറഞ് അവ്ടെചെന്ന് സ്കാൻ ചെയതപ്പോ ഓരർഞ്ഞു അതൊക്ക അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല നോർമലയിക്കണ് ർഞ്ഞു
ഉം ഉം ഉം അത് ആ ആ ചെല സ ആ മ കുട്ട് കുട്ട്യാളല്ലേ അങ്ങനെ അതായോണ്ടിരിക്കും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും ചെല സമയത്ത് അങ്ങനെ പറഞ്ഞാലും ച് പിന്നെ അത് തിരിഞ്ഞ് വരല് അങ്ങനെ ണ്ട്ലേ ഇപ്പ ചെ ഞാന് ണ്ട് ഒരു ഫ്രണ്ടിന് അങ്ങനെ കോളെയ്തപ്പോ ഓര്തും ഓര് നാലാം മാസം എന്തോ ആണ് അപ്പം പ്ലാസന്റ മോളിലാണ് ന്ന് എന്തോ പറണ് പക്ഷെ നമ്മക്കറിയില്ല ട്ടോ ഇനി ഇക്ക്തരെ അങ്ങനെ ണ്ടായ്റ്റില്ല പിന്നെ അങ്ങനെ അപ്പം ഞാൻ എന്തായാലും പോണംന്ന് വിചാരിക്കണ്ട് പക്ഷെ ഫ്രണ്ട്സ്ക്കെ ക്കെ ഉണ്ടാവുമ്പോ പിന്നെ ആ എല്ലാരുംപാടെ ഒരു അങ്ങനെൊരു വണ്ടി അങ്ങനെയൊക്കെ ആവുമ്പോ എല്ലാരുംപാടെ ആ പക്ഷെ വൈബാണ് പക്ഷെ ഈ സമയാവുമ്പോ നമുക്ക് അങ്ങനെയല്ല എന്റെ ഹസ്ബൻറിന് അങ്ങനെ ആ ഒരാളുണ്ടാവുമ്പോമ് അമ്മള് ഫ്രണ്ടില് കുത്തിരിക്കുമ്പോമ് ഓര്ക്കും അമ്മുക്കൊരു കംഫർട്ടബിൾ ആവൂലല്ലോ
ആ ആ നമ്മള് ലേഡീസ് ബേക്ക്ക്ക് മാറിക്കൊടുക്കും
ആ ബേക്ക്ക്ക് മാറി കൊടുക്കും അപ്പം ഹസ്ബന്റി ന് അങ്ങൻത്തൊര്താണ് പക്ഷെ ഇൻക്കും അങ്ങനെന്നെയാണ് പ്പ ഞാന് അങ്ങനെ അങ്ങനെത് ല്ല്യ പക്ഷെ അപ്പൊ ഞാൻ പർഞ്ഞു മക്കളുംണ്ട് മക്കള് ക് അമ്ള് അത്ത്റിം ദൂരം പോകുമ്പോ മ മക്കളെ നമ്മക്ക് ഓര്ക്ക് കട്ക്കാനും തിനും വണ്ടില്ന്തായാലും സ്ഥലം വാണല്ലോ
ആ മറ്റേ എയർ ബാഗ് വാങ്ങിച്ചാ മതി ഞങ്ങള് ടെ ആ പിന്നെ പോകുമ്പ അധികം അങ്ങനെ ചെയ്യല ആ ഫ്ലിപ്പ്കാർട്ട്ന്ന് വാങ്ങിച്ചീര്ന്ന് ഒരു എയർ ബാഗ് അത് വാങ്ങിച്ചിട്ട് അങ്ങട്ട് വീർപ്പിച്ച് താക്കിച്ചു ന്നാ മക്കളത് ലാഭയ് പോലെ മക്കള ങ്ങനെ കെട്ന്നോളും പക്ഷെ ഞങ്ങൾ പിന്നെ അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാണ് ചെങ്കി വല്ല്യ ട്രാവലറില് അങ്ങനൊക്കെ
ആ പക്ഷെ അങ്ങനെന്നെ ഒരുപാട് ഫ്രണ്ട്സിന്റൊപ്പം അങ്ങനെ പോല് പക്ഷെ ഇതിപ്പോ ഒരാളള്ളൂ
ഒരാള്ള്ളു ലേ അപ്പൊമ്മ് ചെറ്യേ ബുദ്ധിമുട്ടാണ്
ആ അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോ ഹസ്ബൻറിന്റെ മടില് ഒരാളെ ഇര്ത്താൻ പറ്റൂല പിന്നെ ഇന്റെ മടിലും ഒരാളെ ഇര്ത്താൻ പറ്റൂലല്ലോ പക്ഷെ ഓര് ക്കൊരു സീറ്റ് എന്തായാലും ഓര് ക്ക്‌ ഓരതായ ജീ സീ ത് വാണല്ലോ ന്ന ഒർങ്ങിപ്പോയാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഓര്ക്കും കുട്ടികളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓരോടു ഓലെ വണ്ടിട്ത്ത് പോരാൻ പറയേണ്ടി
ഉ ഇന്നാ പിന്നെ ന്താ അറിയോ നമുക്കങ്ങനെ മക്കളേറ്റ് പോകുമ്പോ ഒര് പ്രൈവസി കിട്ടെണന്നുണ്ടെങ്കി ന
ഡ്രസ്സ്‌ മാത്രായിട്ട് പോണം ഉം പക്ഷെ എന്താ പറയാ എല്ല അവിടെ എത്തുമ്പോ എവിടെയങ്കിലുംഎറങ്ങാണെങ്കിലൊക്കെ അപ്പൊ നമുക്ക് എല്ലാരും ചില്ലായി ആയിരിക്കാലോ പിന്നെ ഞാൻ പറഞ്ഞു വൺ വണ്ടിയിലാവുമ്പോ നമ്മൾ അത്രയും കഞ്ജസ്റ്റഡായിട്ട് പോയാലോ ഇപ്പം ഫാമിലി ആയിട്ട് ടൂറ്
പിന്നെ ലോങ്ങ് ട്രിപ്പു അല്ലേ
ആ വയനാട് പോയപ്പോന്നെ ഭയങ്കരായിട്ട് കാലിന് നീര് വെ ച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അ അത്യാവശ്യം എല്ലാരുമ്പാടെ ഉണ്ടാവുമ്പം അത്യാവശ്യം കൺജ സ്റ്റഡായിട്ടാ പോയത് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ ഇങ്ങള് ഡ്രൈവ് ചെയ്യോ?
ഞാന് ഡ്രൈവിങ് കൊ പഠിച്ചിക്ക്‌ണ് കൊറച്ച് കൊറച്ചായിട്ട് അങ്ങനെ പോവും പക്ഷെ വണ്ടി ഇട് തോക്കിയിട്ടില്ല പിന്നെ കാറ് ഇട്ത്തോക്കിട്ടില്ല സ്കൂട്ടിന്നും എനിക്ക് സൈക്കിൾ ബാലൻസേ ഇണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ പോയിട്ടാണ് ഒന്ന് ബാലൻസ് ആ ക്കിയത് പക്ഷെ ഞാൻ പോവും നാലൂസം കയുമ്പക്കിന് മോൻക്ക് അസുഖാവും മോനേം കൊൺ ട്ടാ പോവാ വേറെ ആരടുത്തും ആക്കാനില്ലല്ലോ അപ്പൊ അസുഖം പിന്നെ നാലൂസം നിർത്തും പിന്നെ നാലൂസം കഴിഞ്ഞിട്ട പിന്നെ പോവാ അങ്ങനെ ഇതായിട്ട് പിന്നെ അങ്ങട്ട് നിർ ത്തി പിന്നെ പോണീന്റെ മുന്നണ്ണ് നിർത്തിട്ടു ലേണിങ് ഒക്കെ കഴിഞ്ഞിരുന്നു ഇനിപ്പാദ്യക്കന്ന് ഒക്കെ നോക്കിട്ട് വേണം നി എന്തായാലും ഹസ്ബന്റ് വരട്ടെ വന്നിട്ട് പിന്നെ എന്താറിയോ നമ്മള് പോയിട്ട് നോക്കുമ്പോ നമുക്ക് വീട്ടില് വണ്ടി വേണം അമ്മള് അവിടന്നൊരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഓല് തരാ ആ
ഇത്ര ക്ലാസ് കൊണ്ട് അഅ് കാര്യല്ല നമ്മള്മ്മളിങ്ങെനെ എയിമായി വരണം നമ്മളെ വണ്ടി ഇടുത്ത് നമുക്കൊരു ധൈര്യം അം അങ്ങനെ അമ്മള് അത് അറഞ്ഞ അവര് പഠിക്കല്ലേ ഇത് അറയുമ്പോ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുമ്പളേ അതിൻ്റെ ഒരിത് കിട്ടൊള്ളൂ ഞാൻ ഡ്രൈവ് ചെയ്യൂല്ല
ആ ഇനിക്ക് എന്താച്ച ഇനിക്ക് ഭയങ്കര ടെ പേടിയാ ഇൻ ക്ക് ഭയങ്കര പേടി കാക്കുന്നിന്റെ നിർബന്ധത്തിന് പോയതാ ഞാന് ഇൻക്ക് ഇൻക്ക് മറ്റേ നമ്മളെ മറ്റേ വല്ല്യ ലോറിണ്ടല്ലോ എനിക്ക് ആ സാധനം കാണ് ണത് ഭയങ്കര പേട്യാ ഞാൻ ആ സാധനം കണ്ട പ്പൊ കണ്ണുമ്പും കണ്ണെടുക്കുമ്പോ കാക്കൂനോട്‌ പറഞ്ഞു കാക്കോ എനിക്കിഷ്ടല്ല ഇഷ്ടല്ല അപ്പ ഇന്നോട് പറഞ്ഞു ഇനി ഇപ്പ ഈ വേറേം കൂടിയാണ് നമ്മള് താമസം എന്ത് കാര്യത്തിനും ഇങ്ങനെ വേറെല്ലോലെ ആ പുറത്താ ആ പൊറത്ത് ത്തറങ്ങണം ന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഡിപ്പെൻറ് ചെയ്യാൻ നിക്കേണ്ടേ ഈ പഠിക്ക് പഠിക്ക് പഠിക്കറഞ്ഞ് അങ്ങനെ തള്ളി വിട ഇന്നെ പഠിക്കാൻ തള്ളിവിടാണ്
പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതു അല്ലേ അപ്പോ പിന്നെ എന്തായാലും നമുക്ക് നമ്മളൊരു മക്കളെ കാര്യായാലും നമു ക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാലൊക്കെ
ഇന്റെ വീട്ടിക്ക് പോരനെങ്കിൽ ഇപ്പൊ ഇത് ഇവിടെ എനിക്ക് രണ്ട് പിന്നെ ബ്രദേഴ്സാ ഉള്ളത് ഓല് രണ്ടാളും ബാംഗ്ലൂരാണ് അപ്പൊ പിന്നെ ആരുല്ല കൊണ്ട്രാണ് ഇപ്പ ആ ഇ പ്പാക്ക് ഡ്രൈവിംഗ് അറിയൂല്ല അപ്പൊ പിന്നെ ഓരുണ്ടെങ്കി പിന്നീം സുഖാണ് പിന്നെ ഈ നമുക്ക്ങ്ങ ട്ടും അങ്ങട്ടും പോണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആ ഞാനെന്റെ ഹസ്ബൻറിിനോട് പറഞ്ഞപ്പോ ഹസ്ബൻറ് ഡ്രൈവറാ അപ്പം ആള് ആൾക്കിഷ് ടല്ല ഞാൻ പഠിക്കണേ അപ്പം പറയാ ആ എന്നാഞ്ഞിപിന്നെ ഏഹ് കാറും ബൈ ഇതൊന്നും സ്കൂട്ടി അഒന്നും ഇണ്ട് കൈ വിട് ഞാ വടെ ഞാന്റെപ്പൊ ഫ്രണ്ട്സിന്റെപ്പം എപ്പഴും കറങ്ങാൻ പോവും ഞാൻ എങ്ങനെങ്കിലൊക്കെ പോവും അപ്പം എന്താ പറയാ ഈ വണ്ടിമ്പാട പഠിച്ചാൽ ഇങ്ങളൊന്നും പുടിച്ചാൽ കിട്ടൂ അങ്ങനെ ഇങ്ങള് ന്ന് വിളിക്കാം
ആഹ് ആഹ് അത് പണ്ടത്തെ നയന്റി കിഡ്സിന്റെ ഇതാണ് ഞമ്മളഅ ഒരു ഓര് പറയാലോ കൊർച്ച് ഇപ്പൊ ന്റെ ഞങ്ങള് രണ്ട് വീട് തൊട്ട്തൊട്ട് വീടാണ് കാക്കുന്റെ ഫ്രണ്ടിന്റെ വീടും ന്നെ ഞങ്ങളെവീടും അപ്പൊ ഓനങ്ങനെണ് ഓനൊന്നിനും അയക്കൂല ഓൻ പറയും ഇങ്ങള് പെണ്ണ്ങ്ങളുംകൂടി അതും കൂടി പഠിച്ച് കഴിഞ്ഞാ ഇങ്ങള് ക്ക്‌ ന്നേലെ എന്താക്കാനാ ഇങ്ങളെ വിളിച്ച കിട്ടൂല പറഞ്ങ്ങാണ്ട് കളിയാക്കും ന്റെ ഹസ്ബന്റ് ആ
പോണപ്പ ഇബട്ല്ലോലൊക്കെ ചോയി ക്കും എന്താറിയോ ങ്ങളെ വീട്ടിലൊന്നും ആരുല്ലേ കാരണം ഞാന്പ്പം പോവും ഞമ്മള് ക്കൊര് ആണ്ട് കാണാപൂതിയാമ്പോ ഞമ്മളെ ഗ്രൂപ്പില് എന്തെലും ചർച്ചടുമ്പോ ആ ക്കെടി നല്ല പൂതിണ്ട് എന്തോഒര് ഭയര മൈൻഡോരു സ്ടെസ്സാണ് അങ്ങനെന്തെങ്കിലൊക്കെ പറഞ്ഞാല് അന്നാ നമ്മക്ക് കൂടല്ലേ അല്ലെങ്കി ആ കഫേല് കു കൂടല്ലേ അങ്ങനെ ഞങ്ങള്
ഞങ്ങള് അങ്ങൻത്തെന്നെണ് ആ ഞങ്ങള് അങ്ങൻത്തെന്നെ ഡ്രൈവിംഗ് സ്കൂൾത്തെ കൊർച്ച് ഫ്രണ്ട്സ്ണ്ട് ഞങ്ങളിതേപോലെ പിന്നെ അതേപോലെ ഗ്രൂപ്പ്ണ്ട് ഞങ്ങളങ്ങ ത്ത്നെ ഒര് മാസത്തിലൊരിക്കൊക്കെ എവ്ടെ വെച്ച് വെച്ച് റ്റുന്ന് മീറ്റെയ്യും അതാക്കും ആഹ് ആഹ് പിന്നെ ഞങ്ങള് അ ഇവ്ടേം അങ്ങൻത്തെന്നെണ് ഞങ്ങള് എളേച്ചി മൂത്തച്ചി നാത്തൂന് ഞങ്ങളൊക്കെ ന്ന്ർഞ്ഞാ ഒര് വയസിന്റെ ഡിഫറൻസൊള്ളു ഒക്കെ ഒരേ ഇതാണ് ആ ഫ്രണ്ട്സ് പോലെണ് ഇപ്പൊന്നലെ ചെറിയ നാ
പോലാവും
ചെറിയ നാത്തൂനും മക്കളും തറവാട്ടില് വന്നിക്ക്ണ് രാത്രി എട്ട് മണിക്കാ വിളിച്ചറയ്ണത് ഓള് ഞങ്ങള് ഇവ്ടെ എത്തിക്ക്‌ണ് അപ്പക്ക്‌നി ഞങ്ങള് തറവാട്ട്പോയി എല്ലാരുംപോയി എല്ലാരുംകൂടെ പത്ത് പതിനൊന്ന്മണി വരെ അങ്ങനെ സംസാരിച്ചിരുന്ന സംസാരിച്ചിര്ന്ന് കൊറെ കൊറ ച്ച് കഴിഞ്ഞിട്ടാ പിന്നെ ഇങ്ങട്ട് കെടക്കാൻ നേരത്ത് ഇങ്ങട്ട് പോ
പക്ഷെ ഞമ്മക്കങ്ങനെ ഞമ്മ ഞമ്മക്ക്‌ഷ്ടപ്പെട്ണ ആൾക്കാര് ഞമ്മളെ വൈബിനൊത്താൾക്കാരാവുമ്പോ ഞമ്മക്ക് ഭയങ്കര ഇഷ്ട്ടെര്ക്കും ഓലായ്റ്റ് കുടുംബം നമ്മക്കൊര് പ്രശ്നങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുണ്ടാവൂല്ല മൈന്റൊക്കൊന്ന് റിലാക്സായിലേ ഉം സെറ്റാവും അപ്പം ഞാനും അങ്ങൻത്തെന്നെണ് ഞ്ഞി ഡ്രൈവിംങ്ങ് ഇപ്പം ന്റെപ്പള്ള ഫ്രണ്ട്സ് ഞാൻ അക്കൗണ്ടിങ്ങിന് പോയിന് അയ്ന്റെടെല് പിന്നെ പ്രഗ്നെന്റായത് അപ്പൊ അത് കംപ്ലീറ്റ് ആയി അഷേ പിന്നെ ഞാൻ ജോ ജോലിക്കൊന്നും നോക്കില്ല അപ്പം ആൾ ഓര് ഫുള്ള്പ്പം ഇതിന് പോണ്ട് ല് ഡ്രൈവിങ്ങിന് അപ്പ ഈ ന്നോട്ങ്ങനെ അത്ങ്ങനെ ഫോട്ടോ ജിമ്മിലും പോവ്ണ്ട് അപ്പ ഇൻക്ക് അതങ്ങട്ട് ഇട്മ്പോക്ക്‌ ഇൻക്ക് ഭയങ്കര വെഷ്മാ
ഇന്നോട് ജിമ്മില് പോവാൻ പറഞ്ഞപ്പ വാശിടിക്കും പക്ഷെ മോന് ഭയങ്കര അലമ്പാണ് ഇന്റത് ഒരു ഒതു ഒതുങ്ങിരിക്കൂല അപ്പൊ നാത്തൂന് പോവാൻ തൊടങ്ങിക്ക്‌ണ് സ്റ്റാർട്ടെയ്ത്ക്ക്ണ് ‌ അപ്പോള് പറഞ് യ്യുംവാ ഒര്മിച്ചിട്ട് വാ ന്ന്ർഞ് രാവിലെ ത്തെ ബാച്ച് പറ്റില്ലെങ്കി നാല്മണി തൊട്ട്ട്ട്
ഉം ഉം ഉം
അഞ്ചരവെരെണ്ട് ഒന്നര മണിക്കൂറൊള്ളൂ ഒന്ന് പോയി നോക്കാന്ന്റിയ്ണ്ട് അപ്പൊ ഈ പി സി ഓഡിന്റെ പ്രശ് പ്രശ്നം ണ്ടാവോണ്ട് ഓര് പറഞ് നോക്ക് കറക്റ്റാവെടി ഒന്ന് വാന്നറയ് എനിക്കിത് മോ ആ മോനെങൊണ്ട് ങ്ങട്ട് പോണ കാര്യാലോ ശെരി ഞമ്മള് ഒന്ത് ന്തെങ്കിലും ചെയ്ത് ആ ചെയ്യുമ്പത്തിന് പിന്നെ ഓര് താവും ക്ക അല്ല മോളുവന്നാ നാത്തൂനിന്നലെ പർഞ് മ്മാ ഞങ്ങളൊരു മ രാ ഒ ഓ ഓള് ഓള് വെറും വൈബിന്റാളാ ഓളും ഹസ്ബന്റും ആഹ് പിന്നെ ഓള് കുട്ടികളെവെല്ലെനെ ന്റെട്ത്ത് വെക്കും കുട്ട്യാള്
പെങ്ങളല്ലേ? അപ്പ പിന്നെ നല്ല അങ്ങനല്ല വീട്ട്ലും ആള് അങ്ങനെ ഭയങ്കര സപ്പോർട്ടായപ്പം. ഇപ്പം ആഹ് ആഹ് ശെരി.
ആഹ് പിന്നെ പ്പഓള് പ്പോനും ഞങ്ങടെ ഓല് ഫുള്ള് പിന്നെ കുട്ടികളോട് മുണ്ടാണ്ട് എങ്ങടേലും പോകും. ഓൽക്ക് പ്പ ടെ ഡ്രൈവിന് പോണക്കെ ഭയങ്കര ഇഷ്ട്ടാ അപ്പൊ ഓരെന്ത്യ്യും? മക്കളെ ഇൻറട്ത്ത് ആക്കി തന്നിട്ട് മ ഇങ്ങട്ട് ഓല് പറയില്ല വെറുതെ ഇരന്ന്ണ്ടട് ഉണ്ടും ഓല് രണ്ടാളും പോകും അപ്പഞാൻ പറയും ഇപ്പ കൊണ്ടുവന്ന എന്റെ കെട്ട്യോൻ വന്നഴിഞ്ഞാ ഞാനവിടേയും കൊണ്ടുന്നാക്കി തരോന്നറയും
ആ ആ പക്ഷെ രസമാണ് കേട്ടാ അങ്ങനെ അങ്ങനെ അതുണ്ടാകുമ്പോൾ ആ ഒരു അ അ അങ്ങോട്ട് കൊണ്ടൊരു ഗ ഇവൻണ്ടേക്കായി ആ ശരി ശരി ആ ഓക്കെ